ആഹ് സുഖന്നെ അല്ലെ മഴയില്ലേ മഴ തന്നെല്ലേ
ആ മഴ ഒക്ക ഇണ്ട് മഴ ഇന്ന് രാവിലെ മുതലൊന്നും മാഴ ഇല്ലേനോ
ആഹ നല്ല കാലാവസ്ഥ ഇപ്പൊ രണ്ടാമത് പെഴ്യാൻ തുടങ്ങി ഇബടെ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്യാൻ തുടങ്ങി ആ രാവിലൊക്കെ നല്ല മൂടിക്കെട്ടിയാണ് നിന്നത്. വെലുംല്ല മഴയില്ലാത്ത പോ
രാവിലെ ഒക്കെ മുടിക കൊണ്ട തന്നെ യ്തു പിന്നെ ഇവിടക്ക് മഴയില്ല. പിന്നെ അങ്ങോട്ട് വെയില അറച്ചു പിന്നെ കൊറച്ചേരൊക്കെ കൂടിക്കോണ്ട് ഇങ്ങനെ നിന്നു
ആഹ് അപ്പൊ തുണികളൊക്കെ ആം ആം ആ മൂടല്ല തുണികളൊക്കെ നല്ലവോണം ഒന്ന് തിരിച്ചും മാർച്ചക്കെ ഇട്ടു
ആഹ് തുണിയാള് മെഷീൽ ഉണ്ടാവുകൊണ്ട് പിന്നെ അയിൽ എത്തണന്ന് വലിച്ചും പിന്നെ അത് അങ്ങനെ ഒണ
അത തന്നെ അതന്നെ ഇനിയിപ്പോ ഇനിപ്പോ ഇവിടന്ന് അങ്ങോട്ടേക്ക തന്നെയാണ്.
കല്ലെ മക്കളെ യൂണിഫോം മക്കെ വള്ള ഒണങ്ങാനെള്ള പ്രയാസം പറ മെഷീൻ ഇണ്ടാവോണ്ട് എളുപ്പാണ്. എന്നാ പിന്നെ വേഗം ഒണങ്ങും.
അതിനെ അത് ഉണക്കിെടുക്കല്ലോല്ലേ അതനെ ഏഹ്
ആഹ് ഉണക്കി എടുക്കാലോ നിങ്ങള്. ഭക്ഷണൊക്കെ കഴിച്ചോ? ഭക്ഷണൊക്കെ കഴിച്ചോ? കഴിഞ്ഞോ ആഹ് കുട്ടികക്കൊക്കെ കൊടു ആഹ് കുട്ടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞഞ് ഞാൻ കഴിച്ചാ മണ്ടി ഇരിക്കേനു
അതെ എന്താ കറി സ്പെഷ്യല്ന്നർ ഞാവലാന്ന്.
ചിക്കൻ കറി അയിക്കൂടെ കടിച്ചൊക്കെ ഇട്ടുക ചിക്കൻ കറി അതില് കടിച്ചൊക്കെ ഇട്ട കാണ്ട് ഒന്നായിട്ട് വെച്ചക്കേനു.
അത്ശരിയാ അങ്ങനെ ഉണ്ടാക്കില്ലേ ആഹ് കടച്ചക്കെഇട്ട് വെക്ക ആഹ്
ഇട്ട് ങ്ങാണ്ട് വച്ചാല് ആഹ് കടിച്ചക്കെ ഇട്ട് വെച്ചാല് നല്ല രസാണ്.
അതെ ഇതെങ്ങനെയാാണ് വെക്കുന്നത് ഞാൻനിക്ക് ഞാൻ ചെയ്തിട്ടില്ല നമ്മള് ചിക്കൻ വെക്കുന്ന കൂട്ടത്തിൽ തന്നെയാാണ് കടച്ചക്കിട
കുട്ടത്തിൽ തന്നെ നമ്മള് ചിക്കന് ഉള്ളി വാട്ട് വന്നിട്ട് പിന്നെ തക്കാളി ഇടന്നിട്ട് പിന്നെ രച്ചിട്ട് പൊടിയൊക്കെ ഇട്ടാണ്ട് പിന്നെ വെള്ളം പാർന്ന് തള ച്ചിട്ട് ആ കടച്ചകൈക്ക്ടും പിന്നെ ചിക്കനും ഒപ്പടും പിന്നെ കുറഞ്ഞൊരു കറിയക്കിയണ്ട് ആഹ് നല്ല ടേസ്റ്റ് ആാണ് ഇവിടെ എല്ലാർക്കും ഇഷ്ടമാണ് അപ്പൊ പിന്നെ ആഹ് ചിക്കന് അധികം വേവില്ലാത്തോണ്ടേ ആ വേവൊക്കെ പോവാ രണ്ടും ഒപ്പം പ്പട്ട കുഴപ്പല്ല ബീഫ്ക്കെക്കേണമെങ്കിൽ പറ്റൂല ബീഫ് കുറച്ച് വേഗ് കണ്ട് കഴിഞ്ഞിട്ട് പിന്നെ കട്ച്ചക്കട്ടാ മതി കട്ച്ചക്കെളുപ്പം വേകുമല്ലോ വേഗം നമ്മള് ഞങ്ങളെ ഇങ്ങോണ്ട് ഇത്ണ്ടാക്കലുണ്ട് കടലേറ്റ് ഉണ്ടാക്കും കടലേറ്റ് കേങ്ങിന്റെ പകരം കടിച്ചൊക്കെ എടുക്കും ആഹ്
ഉം അതെ ആഹ് ഞാന് കടച്ചൊക്കെ മാറു വറത്തരച്ച് വെക്കും റണ്ട് പക്ഷെ ചിക്കൻ്റെ കൂടെയിട്ട് വെച്ചിട്ടില്ല ന്ന് അത് നോ
ആഹ് അത് ഞങ്ങളും വെക്കാറുണ്ട് കട്ച്ചക്ക തേങ്ങ അരച്ച് കാണ്ട് വെക്കും
ആഹ് അതന്നെ വറത്തരച്ച് വെക്കും ഉം അങ്ങനെ ഇണ്ടാക്കും ഇത് ഞാൻ ആദ്യായിട്ട് കേൾക്കാ ട്ടൊ ആഹ് ചിക്കന്റെ കൂടെ വെക്കുന്നത് ആ അതെ
ചിക്കന്റെറെ കൂടെ വക്കണത് അ ഒരു രസമാണ് അത് ഇവിടെ എന്റെ അമ്മ അമ്മോശ അമ്മായിമ്മ പറയും
ആഹ്
ചിക്കന് ഞാന്ന്നലെ ചി ക്കൻ കൊടുന്നു മിഞ്ഞാന്ന് ചിക്കൻ കൊടുന്നീനു അപ്പൊ അയില് ലേസട്ത്ത്ച്ചു കടച്ചക്കെ കിട്ടുമ്പോ. അക്കൂടെട്ട് കൂട്ടി വെക്കല്ലോറഞ്ങ്ങണ്ടേയ്.
ആഹ്
അപ്പൊ അങ്ങനെ അവിടെ തറവാട്ടിലുണ്ട് അപ്പൊ അവിടു ചാടുമ്പോ അങ്ങനെ കൊണ്ടുവരും അതേമാതിരി ഞൻ വർത്തരച്ച് കാണ്ട് വെക്കും ഇവിടെ മക്കക്കെെന് വറുത്തരച്ച് വച്ച കറിയൊന്നും ഇഷ്ടമല്ല അധികം ഞാൻ തേങ്ങരച്ച് വെക്കലില്ല
അതാ അതല്ല ഇപ്പൊത്തെ പിള്ളേർക്കങ്ങനെ തന്നെ അതന്നെ ആ കറി വേണം പക്ഷെ എന്താ ഈ നാളെ പറ്റില്ല
ആഹ് കറി വേണം ഇന്നലെ പിന്നെ മുരിങ്ങിം ചക്കക്കുരുവും ഇട്ട് കാണ്ട് ഒരു കറി അരച്ചു മുരിങ്ങ ചക്കക്കുരു ചക്കക്കൂരുണ്ടായിനു ചക്ക ൻ്റെ അപ്പൊ അതും മുരുങ്ങിം കറിയാക്കി വച്ചു. പിന്നെ പരിപ്പും മുരിങ്ങിം വെക്കും
ആഹ് പരിപ്പും മുരിങ്ങിം ഞാന്ന് വെച്ചത് പരിപ്പും മുരിങ്ങിം വെച്ചു ബീൻസ് ഉപ്പേരി വെച്ച്. ഉം
ആഹ് ഞാൻ അധികം തേങ്ങരച്ച് തേങ്ങരച്ച് ല്ല തേങ്ങ അരച്ച് വെച്ചാ പിന്നെ അത് കളിയാന്നെന്നൊള്ളുയിവുണ്ടാവ പിന്നെ ഞാൻ മുരുങ്ങാതാളിപ്പ് അല്ലെങ്കിൽ മത്തന്റെഎല ചീര അങ്ങനെയൊക്കെ വക്കാറ് അല്ലാതെ അരച്ച് വെച്ചിട്ട് മുതലാവണ്ടേ റേ റേന മൂന്ന് മക്കളല്ലേ ഓല് അയിക്കൂടെ തുള്ളിച്ച പാരും പിന്നെപ്പ ഞാനും വലപ്പിയല്ലേ. ഓലപ്പിതൊക്കല്ലെ?
അതെ
ഓലപ്പി അല്ലേ പിന്നെ രാവിലെ ഇന്ന് ഇനി നാളെ രാവിലെക്കൊക് പയം കിട്ടീക്കണ്. അപ്പൊ മോനണ്ടറീണു പുട്ട്ണ്ടാക്കുവോ റീണ് ണ്ട് അപ്പൊന്നീ പുട്ട് പുട്ട് രാവിലെ പുട്ട്ണ്ട് പുട്ടും പൊടി കൊണ്ടരാൻ പറഞ്ഞക്കണ്
ഞാന് നാളെ ദോശയാണ് ചുട്ണത് ദോഷയും
ദോശമാവ് ഫ്രഡ്ജിൽ ഇരിപ്പുണ്ട് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ദോശമാവ് കൊറച്ച് തോനെ ഇടും അരി വള്ള ന്നിട്ട് പിന്നെ കൊറെ അര ഒരു രണ്ടീസത്തിനൊക്കെ അരച്ചെക്കും.
ആഹ്
ന്നാ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോ ങ്ങനെ ചുട്ട്ട്ക്കാലോന്ന് പറ്ഞ്ങ്ങാൻണ്ട്.
ഞാങ്‌കെ യ് ഞാനും പിന്നെ നാളെ ന്ന
പിന്നെ ഇവിടെ ചപ്പാത്തിമം ചപ്പാത്തി ണ്ടാക്കണെങ്കില് പിന്നെ ചപ്പാത്തി ഇവിടെ പൊരിക്കണം, എണ്ണതാക്കിയാണ്ട് പൊരിക്കണം ആ ഉള്ളു പ റ്റ മെറ്റെ ചെൽക്കാക്കിയാ ഒലെ ഇപ്പാക്ക് ഓക്കാൻച്ചാൻ വെരും അറിഞ്ക്കാണ്ടേ. ഇതാ ഓക്കെ ആഹ് പ പോ പൊരിച്ചാ.... ഒൽക് എണ്ണതാക്കിട്ട് ങ്ങനെ നല്ലതാക്കിയാണ്ട് ഇതാക്കി കൊടുത്താല്
ആഹ് ന്നാ പൂരിയാക്കിക്കൂടെ പൂരിയാണെങ്കിൽ പിന്നെ സുഖായിലെ?
ആഹ് പിന്ന ചി പിന്നെ ൽക്കി പാരണപ്പ ചൂടാ അത്‌ ചെലെ നേരത്തെ ചിലപ്പോ ചൂട്ടാ ചട്ടീന്ന് കിട്ടന്നല്ല. അപ്പൊ പിരാന്തടിച്ചും.
ആഹ് അതന്നെ. എനിക്ക് പിന്നെ
താക്കിയ ഉള്ളി പിന്നെ അതിന്റെ ഒര് ഇതുണ്ടാവുലോ ആ ചട്ടിൽ ഇട്ടണ്ട് ഒരതിനോക്കും ആ എണ്ണ തേച്ചിട്ട് പൊരട്ടി തേച്ചോക്കും ന്നാ പി ആഹ് അല്ലാ ഇന്ക്കറില്ല ആഹ് എല്ലാം
എണ്ണ കൊറേ ഒഴിക്ക കൊറേ ഒഴിച്ചിട്ട് അത് തെളപ്പിക്കാ എണ്ണ ഒഴിച്ച് തെളപ്പിച്ചിട്ട് നമ്മള്ള് അത് പിന്നെ ചുട്ടെടുത്താല് നന്നാവും..
ആഹ് ഞാൻ കൊറെ ചെലപ്പോ ചെല അരിന്റെ കുഴപ്പാ തോണ്ണ്... ചേലെ അരി ഒട്ട്ന്ന അരി കിട്ടുമ്പോ പിന്നെ
പശ അരിയാവുമ്പോ അങ്ങനെക്കെണ്ടാവും. ഉമം അല്ല എണ്ണ എണ്ണ തളപ്പിച്ചാ മതി
എണ്ണ തിളപ്പിക്കല്ലേ? നല്ലണ്ണേ നല്ലെണ്ണെ
ആഹ് നമ്മളെ എണ്ണ എണ്ണ വേണം എണ്ണ നല്ലത് എണ്ണേ ഓയിലൊ എന്തോ ആയിക്കോട്ടെ ത്ങ്ങനെ ആദ്യം ചെഞ്ച ദോശക്കല്ലിൽ പാർന്നിട്ട് അത് നല്ലോണ്ണം തിളപ്പിക്ക
ച്ന്ന ആ ഇത്ണ്ട പിന്നെ നമ്മള് ദോശൊക് ഇട്ട കൊഴക്കുണെങ്കിൽ കുഴപ്പല്ല അതിപ്പം നഞമ്മള്
ആ ഷായോ ആതന്നെ അപ്പൊ തന്നെ..
ആഹ് അപ്പൊ ആഹ് ഇവിടെ ദോശ ചു.. ചുട്ട് കൊടുത്താൽ അവർക്ക് ആ കറുമുറു ആക്കി കൊടുത്താൽ ഓൾക് കറിയൊന്നും ആവശ്യമില്ല അത അങ്ങനെ... തന്നെ നാല്ലോം കറിന്റെ ആവിശ്യാം ഇല്ലാതെ തന്നെ നമുക്ക് തിന്നാം ആ.. ഇവടെ ചപ്പാത്തി ആ ചപ്പാത്തി ന്നാ എണ്ണിലാക്കി.. ചുട്ട് കൊടുത്താൽ കുഴപ്പല്ലാ അതന്ന് പിന്നെ പിറ്റേന്ന് രാവിലെ വാക്കിണ്ടെങ്കിലും അത് നല്ലോം അങ്ങോട്ടൊ ഒന്ന്.. കറ്മൂറു ആക്കി കൊടുത്താ ആഹ് ഒല് കഴിക്ക.. ക്കും പിന്നെ ഓല്ല് വേറെ ഒരുരിത് കാട്ടും അത് ചപ്പാത്തിണ്ടല്ലോ നീളത്തിൽ മുറിക്കാ മുറച്ച് കാണ്ട് ചട്ടിൽ ഇട്ട് കാണ്ട് പിന്നെ.. കറി അയ്ക്ക് പാർന്ന് കാൻണ്ട് കൂട്ടി കൊയ്ച്ച് തിന്നും അങ്ങനെ തിന്നും..
ആ തന്നെ തന്നെ ഞാന് പിന്നെ ഈ ചപ്പാത്തിക്ക് ന്നെ.. തിരക്കാണെങ്കിൽ തിരക്കാണെങ്കിൽ ഞാൻ ചപ്പാത്തിക്ക് രാത്രി തന്നെ കുഴച്ച് വെക്കും..
ആഹ് വല്യ മോൾക്ക് . ഉപ്പ് മാവ് ഇഷ്ടല്ല. ഓളും ഓളെ ഇപ്പിം ഒരെ പോലെ രണ്ടാക്കും റവപ്പ്മാവ് പറ്റൂല.. ഇവിടെ എനിക്ക് എല്ലം ഇഷ്ടാണ് റാവപ്പ്മാവും.. മൈസൂർ പായൊക്കെ കൂട്ടികൊയ- ച്ചാലൊക്കെ തിന്നണത് ഭയങ്കര ഇഷ്ടം..
ആഹ് ശരിയാണ് എനിക്..
ആഹ് ഓക്കെ..
മം
ച്ഛനും പറ്റില്ല മക്കക്കും പറ്റില്ല.
ആഹ് മാറ്റൂല. രാവിലെ നീക്കുമ്പോ തന്നെ എനിക്കരു പിരാ ന്താച്ചോ രാവിലെ നീക്കുമ്പോ തന്നെ ഒരു ഇതണ് എന്താ രാവിലെ കടി ഉണ്ടാക്കേണ്ടെ കടി ഉണ്ടാക്കേണ്ടെ ആലോയ്ച്ച് ഇങ്ങനെ ക്കുത്തിർക്കും പിന്നെ രാവിലെ നാലര ക്കെണിക്കണ്ണം കുട്ടിൾക്ക് മദ്രസൊക്കെ ഉണ്ടാവോണ്ട്.
അതെ
അപ്പൊനാലരക്ക് നീച്ചിട്ട് ഇങ്ങന ക ആലോയ്ച്ച് എന്താണ്ടാക്കേണ്ടി എന്താണ്ടാക്കണ്ടി ഇങ്ങനെ ആലോയ്ച്ച് ക്കുത്തർക്കും. ആഹ് പിന്നെ വേറെ എന്തൊക്കെ ങ്ങള് ഭക്ഷണൊക്കെ കഴിച്ചുകാണ്ട് കെ
ഭക്ഷണം അഹ് കിടക്കന്നില്ല ഇപ്പൊ കെടന്നില്ല ആഹ്
ആഹ്
പിള്ളേരെ
ആഹ് ഇവിടെ കിട പിള്ളേര് ഒരാൾ ഒറങ്ങി ഇനീയിപ്പോ
ഹലോ